ഹലോ
ഹലോ
ഹലോ ആഹ് സുഖാണാടാ
കേൾക്കണില്ലേ
ആ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവ്ടെ സുഖവാണാ
ആ സുഖാണ് കൊഴപ്പൊന്നൂല്ല്യ അ എന്താ വിശേഷം
ആ ഇവിടെം സുഖാട്ട് പോന്നു കൊഴപ്പൊന്നുല്ല മഴയൊക്കെണ്ടാ
ഓ ഒന്നും പറല്ലേ ഒന്നുല്ല ഉം അക്കെട് മഴവെരുന്ന്ണ് അവിടൊക്കെ മഴ ഇവ്ടൊക്ക മഴില്ല ഏ
ഇടെ ഭയങ്കര മഴയാര്ന്ന് ഉം
ഉം ചൂടൊക്കെ മാറീലെ നല്ല ചൂടായിരുന്നല്ലോ കേക്കണില്ലേ
ആ ആ കൂടുത ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഉം ശെ
ഇപ്പം മഴയാണല്ലോ
ആഹ് മഴക്കാലായില്ലേ സ്കൂൾ തൊറക്കണ്ട സ ആഹ്
പിന്നെ രാവിലെ എനീറ്റപ്പോ ഭയങ്കര മഴയാര്ന്നു
ആഹ് അവിടെ രാവിലെ എബടെ രാവിലെ മഴല്ല്യ നല്ല മഴക്കാറ് എന്നാ വെയ്ലു ഇല്ല്യ അങ്ങനെ
ഉം ഉം
ഉം
സ്കൂളൊക്കെ തൊറക്കാറായില്ലെയോ
സ്കൂളൊക്കെ തൊറക്കാറായി
ഉം ഉം കുട്ട്യോള യൂണിഫോമൊക്ക കിട്ടിയ.
ആ കി
സ്കൂൾ സാധനൊക്കെ വേടിച്ച
ഇല്ല വേടിച്ചില്ല പോയിട്ടില്ല അടുത്താഴ്ചായിട്ട് പോവാച്ചിട്ട്
ഉ ഇല്ലല്ല വെക്കേഷന്
ഉം
ഉം ഉം ഉം വെക്കേഷൻ എവിടെ ഇറങ്ങില്ല ഹോസ്റ്റല് കേസൊക്കെ അങ്ങനെ പിന്നെ വെക്കേഷനാക്കാ അങ്ങനെയങ്ങ് പോയി
ആഹ് ആ
എങ്ങനെ
ഉം പിന്നെ
ഇല്ലടാ പുറത്തൊന്നും പോയില്ല എവിടെ ഹോസ്പിറ്റല് ക്കെ ആരുന്നു വാപ്പക്കും മ്മച്ചികും വയ്യരുന്നു അപ്പം ഹോസ്പിറ്റല് ആന്ന് മൊത്തം ഓപ്പറേഷൻ ജായിട്ട് വന്നതേ ഒള്ളൂ
അതെ ഞങ്ങള് പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്തു കൊറേ ഇപ്പൊ പെരുന്നാളൊക്കെ ആയിട്ട് വേറെ ഒരു വൈക്ക് തിരിയാ വെച്ചിട്ടുണ്ട്
വേറെ എന്താ
വ വേറെന്താണ് സുഖാണ് അവിടെ പച്ചക്കറിയൊക്കെ ഇണ്ടാക്കോ വീട്ടില് നിങ്ങള്
എന്തായി ഇക്കണ്ടവിടാ
ഞാനും ഇവിടെ കൃഷി ഉണ്ടാക്കി പച്ചമുളക്ണ്ടാക്കി പയറുണ്ടാക്കി എല്ലാം ഉണ്ടായി പച്ചമുളകൊക്കെ കൂടുതലുണ്ടായി ഞ സ്ഥലങ്ങളിലോ സ്ഥലങ്ങള് ചെറുതായിട്ടുണ്ട് പാർക്കൊക്കെ ഉള്ള പോയിട്ട് കുട്ടികളൊക്കെ കളിക്ക ക്കാനുള്ള പാർക്കില പോയിട്ട് അങ്ങനെ ദൂര സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല
അ
പിന്നെ വേറെന്താ
ഉം ഉം
എന്താ ഇന്നെന്താ ഉച്ചക്ക് ഫുഡ് ഒക്കെ ഉണ്ടാക്കിയത് സ്പെഷ്യൽ എന്താ അവിടുക്ക്
രാത്രി ണ്ടായില്ല എനിക്ക് ഹോസ്പിറ്റലൊന്ന് പോണമായിരുന്നു അന്നേരം ഉം ചമ്മന്തി മോരും പയറും തോരനുംക്കെ ഉണ്ടാക്കി വെച്ചിട്ടും പോയി പപ്പടവും രാവിലെ പോണള്ളല്ലെ നേരത്തെ അത് ഉണ്ടാക്കിട്ടോ അങ്ങ് പോയി മീൻ കിട്ടിയില്ല നിന്നെ
ആഹ്
ഉം
രാത്രിയൊക്കെ എന്താ ഫുഡ് അരിഭക്ഷണം തന്നെ
ഇല്ല രാത്രി എന്തെങ്കിലും അപ്പ ദോശയൊക്കെ ചോറില്ല അതെന്തെങ്കിലും ആ ചുടും
അതെന്ത ചോര് കഴി പറ്റാത്ത തടി കൂട് വച്ചിട്ടാ അങ്ങനെ എന്തെങ്കിലാ
ചോറിനോടാആർക്കും അങ്ങനെ അത്ര ഇഷ്ടല്ല ഉച്ചക്ക് എന്നെ വലിയ പാടാ
ഏ അപ്പൊ ഒരു നേരത്തിന് വെച്ചാ മതില്ലേ അപ്പൊ എന്തെങ്കിലും തട്ടിക്കൂട്ട് വെച്ചാ മതി
ഏ എന്നാലന്ന നമ്മളെ കാര്യത്തിന് തോരനും കറിയും എ പച്ച മീനുംണ്ടാക്കും
ആ
ന്തായായാലോരു രുചിവേണ്ടേ ആ അപ്പാടെ ഉച്ചക്ക് കഴിക്കുന്നുള്ള അപ്പം അങ്ങനെ ചെയ്യും പിന്നെ രാവിലേം രാത്രി
ആ
പാടല്ലെ
ആ ഇവിടേം ചോറിനക്കായി എല്ലാർ ഇഷ്ടം എന്താണ് കടി യെന്നെയാണ് പക്ഷെ ഞാൻ രണ്ടു നേരത്തിനും ചോറാട്ടോ ണ്ടാക്കാ ചോറ് കഴിക്കണ്ടേ എപ്പോഴും കടിയ വെച്ചാ ബുദ്ധിമുട്ടല്ലേ
ആ പിന്നെ അതില് ജോലിയാ ചോറാണെങ്കി പിന്നെ അത് ന്നെ എടുത്താ മതി
ഈ വൈകുന്നേർത്തൊക്കെ കു എന്തെങ്കിലും ഞമ്മൾ പലഹാരം ണ്ടാക്കാൻ നിന്നാ നമ്മളെ കുട്ടികളുടെ പഠി പ്പൊക്കെ അതട നടക്കൂലെ ഇതിന് നിന്നാല് ഉച്ച കാണുമ്പ ട്ടട് കഴിഞ്ഞാ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം നമുക്ക് അവര കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കും
ആ
വൈകുന്നേരം ഈ സമയ ചായിം കടിം ഒക്കെ ഇണ്ടാക്കും ഈ സമയക്കായാല് ചായയും കടിയൊക്കെ ണ്ടാക്കോ അങ്ങനെ ണ്ടോ നാല് മണി
ഹലോ
ഹലോ ആ കേൾക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ ചായയും പലഹാരൊക്കെ ണ്ടാക്കോ നാല് മണിക്ക്
നാല് മണിക്ക് ചെലപ്പോ എന്തെങ്കിലും ണ്ടാക്കും അല്ലെങ്കി എന്തെങ്കിലും ബേക്കറി ആ ഉ എന്തെങ്കിലോ ക്കെ വേണം
ആ ആ
ഉം
ആ
ആ പിന്നെ
വേറെന്താ അവിടെ ചോറ് തന്നെല്ലേ
ആ ഇവെടെ ചോറെന്നെ ഉച്ചക്കും രാത്രിയും ചോറ്
ആ
ചേല ദിവസങ്ങളിലൊക്കെ എന്തേലും പരിപാടിക്ക് പോയന് ദിവസങ്ങളിലൊക്കെ ഞമ്മള് വൈകുന്നേരം കടിയല്ല അപ്പൊ ചോറ് വെക്കൂല ഉച്ചക്ക് എന്തെങ്കിലും പരിപാടി ണ്ടെങ്കി
ആ
ഉം
പിന്നെ കൃഷിയൊക്കെ നമ്മളെ വീട്ടില് എടുക്കാനുള്ളതെ ഒള്ളോ അതോ
ആ പോറ് പോറ്ത്ത് കൊടുക്ക ന്റെ വീട്ടിലാണ് ണ്ടാക്കിക്ക്‌ണ് ഉപ്പ നന്നായി കൃഷിയ്യും എല്ലാതും ണ്ടാക്കിക്കുണു വീട്ടിന്ന് പച്ചക്കറികളും ഞാന് വിടെ ചെറ്തായിട്ടൊന് ണ്ടാക്കി പച്ചമുളക് പയറ്
ഉം
ആ അതൊക്കെ നല്ല കൃഷി ഇണ്ടായിട്ടും പച്ചമുളകൊക്കെ തോനെ ണ്ടായി.
പച്ചമുളക് വീട്ട് ല് ഇഷ്ടം പോലെ
ആഹ ഇണ്ടായി ഒരുമരത്തുമ്മ തന്നെ കുറേ ഇണ്ടായി. ഒരു മൂന്നാ ആ മരം അങ്ങനെ കവറില ചാക്കിലാക്കിയിട്ട് ഞാനിങ്ങനെ വെച്ചുന്നിട്ട് അയിലിങ്ങനെ. ഉ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഇണ്ടായി.
ഉം
വീട്ടിലുണ്ട് ഇന്റെ വീട്ടിലുണ്ട് എല്ലാ കൃഷികളും ഉണ്ട് ഇപ്പ ഉണ്ടാക്കും െചരങ്ങ എല്ലാതുണ്ട്. വീട്ട് പോയിട്ട് ആഴ്ച്ചയില് വീട്ട് പച്ചക്കറി കൊണ്ടും ഇപ്പൊ ഫുള് പച്ചക്കറിയാണ് വെ വെക്കേശനായിട്ട് പച്ചക്കറിയാണ് കൂടുതൽ കൂട്ടിക്ക്ണ്.
ഉം ആഹ്പം അതാവുമ്പൊ വിഷടിക്കാത്ത പച്ചക്കറി കിട്ടുവല്ലോ?
ആഹ അത് ഇപ്പൊ പാടത്ത്ങ്ങനെ ഇണ്ടാക്കാണ് ഇങ്ങനെ സ്ഥലങ്ങള്ൾ നമ്മൾ ഓരോരോ ആളുകളുടെ എടുത്ത് ഇത്രഇതിന് പറഞ്ഞിട്ട് മേടിക്കും.
ആഹ ഓ പാട്ടത്തിന്വേടിക്ക.
ആഹ പാട്ടത്തിന് മേടിക്കണ നെൽകൃഷി ഇണ്ടാക്കും അത് കഴിഞ്ഞാൽ. ഇതുണ്ടാക്കും അങ്ങനെ.
ഓ ഓ ആ
ഇപ്പാക്ക് കൃഷിനോട് നല്ല താല്പര്യാണ്.
നല്ലതല്ലേ?
ആഹ
സ്ഥലം ഒണ്ടെങ്കി നല്ലതല്ലേ അതാണോജോലി?
ആഹ അതാണ് ജോലി.
ഉം
ഉം
പിന്നെ അടുത്ത് തന്നെയാണോ വീടൊക്കം.
ആഹ് വീട് അടുത്ത് തന്നെയാണ് കുറച്ചു പോയാ മതി കുറച്ചു ദൂര ഒള്ളു.
നടന്നു പോവാൻ ഉള്ള ദൂരള്ളുല്ലേ? കുട്ടികളൊക്കെ എപ്പോഴും ട്യൂഷനൊക്കെ പോയി തുടങ്ങിയ അതാഇന്ന് സ്കൂൾ ഓർക്കുമ്പോഴേ ഒള്ള.
വെക്കേഷന് സ്കൂള് തുറക്കുമ്പോഴാ പോണു. ഇപ്പൊ കളിക്കണ്ട സമയല്ലേ? ഇപ്പോളും ഈ ട്യൂഷൻ പറഞ്ഞല് അപ്പൊ ഞങ്ങക്കെ വിടാ ഒഴിവിന്ന അവര് ചോദിക്കുന്നത്.
ആ അതെ എപ്പോളും വക്കുന്നതിന് മുമ്പ് ഇച്ചിരിയൊക്കെ പോയ പിന്നെ മറക്കാതിരിക്കും.
ആഹ അത് ശരി യാണ് ഇപ്പോ ഫുള്ള് കളിയല്ലേ അവര് കളിൽ എൻ ജോയ് ചെയ്യല്ലപ്പോ.
ഉം ഉം ഉ പുറത്തിരുന്ന് കളിച്ചാ കൊഴപ്പല്ല ഈ മൊബൈല് കളിക്കാതിരുന്നാ മതി.
ആഹ ആഹ
ഉ ഉ പൊറത്ത് തന്നെയണോ കളിക്കുന്നത് അതേ മൊബൈലിലാണോ?
മൊബൈലല്ല പൊറത്താണ് ഓല് ഫുട്ബോള് കളി അവര് അയിന്റെ ആൾക്കാരല്ലോ.
ഫുട്ബോൾ ഒന്നും കൊഴപ്പില്ലാ പക്ഷെ അതാണെങ്കി എത്ര വിട്ടാലും കുഴപ്പല്ല ഈ മൊബൈല് കളിക്കുമ്പോഴാണ് ഈ പ്രശ്നം.
ആഹ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഉം സ്ഥലൊക്കെ ഇണ്ടാ?
ആണ്ട് സ്ഥലണ്ട് വീടിന്റെ മുന്നിൽ ഭാഗത്തന്നെ സ്ഥലണ്ട് കുറച്ച് അപ്പൊ അവിടെ
ആ ആ ആ പുള്ളേർക്ക് സമയം പോകണ്ടേ?
ആഹ ആഹ
ഉം
വേറെന്താ നീ പെരുന്നാളൊക്കെ ആയില്ലേ
ആഹ് പെരുന്നാള് ആ പെരുന്നാ ആഹ് ശരിയാണ് പെരുന്നാക്കൊക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ ആഹ്
അങ്ങനെ പോയില്ല ഇതുവരേയും സ്കൂളിന്റെ സാധനങ്ങളൊക്കെ മേടിക്കണം
അത് ശെരിയാണ് രണ്ടും കൂടി ഒപ്പം ഒരേ സമയത്താ വന്നത്
സ്കൂൾ തുറക്കലും പെരുന്നാളും ഒക്കെ കൂടെ ഒപ്പല്ലേ
ഉം അതെ അപ്പൊ ശരിടാ ഞാൻ പിന്നെ വിളിക്കാം
ഓക്കെ